എന്തൊക്കെ വിശേഷം മ് എന്ത് എടുക്കണ?
ഇവിടൊയിരിക്കുന്ന
ഉം പണിയെക്കെ ഒരുങ്ങിയോ
പണിയൊക്കെ ആ മോളെ സൂകൂളിൽ പറഞ്ഞയച്ചു. ആ ചോറും കൂട്ടാനൊക്കായി. അപ്പൊ ചെറിയ മോള് എണീച്ചിക്കിണ് മോക്ക് ചായം കടിയും ഒക്കെ കൊടുക്കാണ്ട് വലിയമോള കൊണ്ടാക്കി വന്ന്. നീച്ചു പോ വല്യ മോക്ക് രണ്ടുവയസ്
ആ അടുക്കൽ വാരലൊക്കെ കയ്ഞ്ഞോ
അടിക്കലും വാരലും ഒന്നും കഴിഞ്ഞില്ല ഒക്കെ ആവുന്നുള്ളൂ ചോറും കൂട്ടാനും ആയി തന്നെ കൈ കിട്ടിയാലേ പിന്നെ ആ നോ നോക്കിയ മതിയല്ലോ.
ഉം ഒക്കെ ചോറും കൂട്ടാനൊക്കെ ആയി ഇനി അടിക്കണം തുടക്കണം മക്കളൊക്കെ ഒരാൾ സ്കൂൾ പോയിട്ടുണ്ട് ചെറുതാണ് പിന്നെ ഒന്നു ഒന്നര വയസ് പിന്നെ വലുതൊന്നുണ്ട് ചെറുതിന് മൂന്നര വല്യയഅങ്ങനവാടി പോവും ഇടക്ക് പോവും ഇടക്ക് പോവൂല്ലപ്പൊ മഴയായിട്ട ആദ്യം സ്കൂൾ തുറന്ന സമയത്തൊക്കെ പോയിരുന്നു പിന്നെ വയറുവേദനായി പിന്നെ പറഞ്ഞയച്ചില്ല അതിനാരപ്പോ കളത്തരം പടിഞ്ഞു പിന്നെ മോനുണ്ട് പോയിട്ടില്ല ഓനിക്ക് പനിയാണ് അപ്പോ ഓന്റെ ഒപ്പം കളിക്കും കഫക്കെട്ടും പനി ഒക്കെ ആയിട്ട് ഓന് ഏഴില്
ഉം പിന്നെ മോള് ഉള്ളത് വേറെ
ഉം രണ്ട് മോള് ഒരു മോന് ആ മൂന്ന്
മറ്റ മോള് എത്രയിലാ
നാല്
ആ
ഒരാളെ പറഞ്ഞഴച്ച് പ യിരകാഞ് കൊറച്ച് പണികളൊക്കെ ഉണ്ട്
ചോറുണ്ടോല
അല്ലല്ല ഇവിടെ തന്നെ സ്കൂളടെ നഞമ്മളീ കൊണ്ട പോകുന്ന ചോറ്ച്ച് ഭയങ്കര തണുപ്പാവൂല്ലേ അപ്പടി മഴയില്ല സമയല്ലേ അപ്പം ചൂടു ചോറടന്ന് കിട്ടുവല്ലോ കൊറെ കൊണ്ടോകാനൊക്കെ ചോ നിക്കൂട്ടോ അ ഴക്കലില്ല
ഗവണ്മെന്റാ
ആ അവിടെ എടുത്ത് ഗവൺമെന്റ് തന്നെ
ങ്ങെ പിന്ന ആ പ്രൈവറ്റ്യട്ട് യിപ്പ എൽ കെ ജി ലാണ് ഇനി എൽ കെ ജി യുകെ ജിയും പ്രൈവറ്റ് ആയിട്ടല്ല ഇണ്ടാവല് പിന്നെന്ന ഒന്നാം ക്ലാസ്ക്ക് പിന്നെ വേറെ സ്ഥലത്തക്ക് ആക്കണം
ഉം അങ്ങന
ഉള്ളത്ണ്ടാവല്ലോ മദ്രസ് സ്കൂള് കൂടി ഉണ്ടണ്ടാവല്ലോ
ആഹ ആഹ
ഉ പിന്നെ ആഹ അല്ലല്ല അവടെ ഹസ്ബൻഡന്റെ ലാണ് വലിയ ഫാമിലിയാണ് ഒരുമൂ ത്തശ്ശി മാത്രമേ വേറെ പോയിട്ടള്ളൂ ഇവിടെ രണ്ട് ള്ളച്ചമാരും ഉണ്ട് ണ്ട്ഒരു നാത്ത മൂന്ന് നാത്തമാരുണ്ട് രണ്ട് നാത്തമാര് ഇട്ടിച്ചുട്ടുണ്ട് ഇനി രുനാത്തൂവിന് കൂടിയ ഉണ്ട് പിന്നെ ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് ഉപ്പാന്റെ ഉമ്മുണ്ട് ഉപ്പാന്റെ അമ്മായി ഉണ്ട് കൊറേ ഫാമിലി ണ്ട് ആഹ അവിടെ തന്നെ
ഈ പറഞ്ഞ ആൾക്കാരൊക്കെരു വീട്ടിലന്നാ പറഞ്ഞേ
വല്ലിയ വീടാണ് അതിനുള്ള ത് ണ്ട് സൗഗരിണ്ട് നിക്കാനുള്ള
ആ ആ റൂമും കാര്യങ്ങളൊക്കെ ഇണ്ടാവൈകാരംലെ
റൂമൊക്കണ്ട് മേലക്കും തായ ത്തൊക്കെ ഉണ്ട്
ഉം ഓട് ട്ട് വിടന്നെയാണോ
വാർപ്പാണ്
ഉഹ
ഉം
അമ്മായി ഇപ്പഎന്താ അ വിടെക്കണു
അമ്മയി ഇപ്പാന്റെ ഇപ്പാന്റെ പെങ്ങലട്ട അങ്ങനെയാണ് വരേണ്ടത് ഇപ്പാന്റെ അമ്മയെക്കാണ്ട് വരേണ്ടത് ഞങ്ങളെ അമ്മായി വിളിച്ചല് ഇപ്പാന്റെ അമ്മായിയാണ് അപ്പൊ അമ്മായി ഇപ്പാന്റെ അടുത്ത് ഇപ്പാനെ ചെറുപ്പ നോക്കി വളർത്തിയതാണ് പിന്നെ അപ്പൊ ഇനെ അങ്ങനെ അമ്മമായിനെ ഇട്ട് പോരായിട്ടില്ലല്ലോ അമ്മക്കാരും ഇല്ലാത്തൊണ്ട് ആ പിന്നെ ഇവിടെത്തന്നെ നിക്കലൊക്കെ ഇല്ലല്ല കെട്ടിച്ചിട്ടൊന്നുമല്ല കെട്ടിച്ചിട്ട ആഹ് അപ്പ നോക്ക
ആഹ് എന്നിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ ഒരുമിച്ച് രണ്ടു നേരം വെക്കുവോ
ഇല്ല ചെലപ്പ ഇല്ലെങ്കിൽ വൈകുന്നേരത്തിനോക്കും രാവിലെ ആണ് നോക്കി വെക്കലാണ് അങ്ങനെ ഏഹ് കൊറെ വെക്കലാണ് പിന്നെണ്ടതിനൊന്നും കഴുവൂല്ലേ പിന്നെ ഇപ്പ ഗ്യാസിനൊക്കെ നല്ല വിലല്ല പിന്നെ അടുപ്പ തീ കട്ടിയ വൈകുന്നേരൊക്കെ കഴിയൂല ഒരു നേേരമക്കെ തീ കട്ടാൻ കഴിയുള്ളൂ
ഉ അട്ട് എന്തൊക്കെയ കറികളൊക്കെ ആയോ
ഉം കറികളൊക്കെ ആയി കറി എന്താ വച്ചങ്ങ തേങ്ങച്ച കറിയൊക്കെ നാത്തൂൻ ചെയ്യണ്ടൊക്കെ മീൻ പൊരിക്കാന എണ്ടന്നെ ചീര ഉപ്പേരി വച്ച് ചെയ്തുണ്ടല്ല
ആഹ് ആഹ്
അവിടെന്ത് ചായക്കടി എന്തേന്
ഇവിടെ ചായക്കടിന്ന് ദോശ
ആഹ് ഇവിടെയും ദോഷന്ന ഉ ഇവിടെ തന്നെ ദോഷം ചട് പിന്നന്നെ ഉം അതാ പിന്നെ പെട്ടെന്ന് എളുപ്പേ മ ട്ടെന്ന് നടക്കൂല ശനി ഞായറൊക്കെ ആ കടെ ഇണ്ടാക്കുന്ന ആൾക്കൊള്ളു പത്തിരിം മറ്റ് പണികള്.
മോൾക്കാണെങ്കി എന്തെങ്കിലും കടിം വാണം കറിം വാണം.
ഏഹ്
ഇന്ന് മോൻക്കാണങ്കി വാണ്ട.
ആഹ്
ക്ക് നല്ലതാമ്പ ഒരാക്ക് അങ്ങനെക്കെയാ പലവിധ കടികൾ
ഉം ഹസ്ബൻഡ് ആട്ടി തന്ന? ഉം ഉം പണിക്കോയിണ്ടാവല്ലേ?
ആ അപ്പൊവന്ന് കഞ്ഞികുടിച്ച് പോയി പത്ത് മണിയാമ്പന്ന്‌ഞങ്ങളല്ലേ പർഞ്ഞ് ചോറ് കൂട്ടാനൊക്കെ വേഗാവും.
ആഹ്
കഞ്ഞിപ്പേരിക്കായി.
ഉം കറി ആയിട്ടൊണ്ട് ഞ്ഞ് മീൻ കൊണ്ടന്നെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില് ന്നിയതെടെത്ത് നേരാക്കണം. അപ്പൊതിന് ചെറുത് നീക്കും ഒ ഒരാള് പറഞ്ഞയിക്കണ സമേ ത്തേക്കാലം ചെറുതെനീച്ചു നീച്ചു നീച്ചു വന്ന് ചായ കുടി ചായ വാണ്ടനിക്ക് ചോറ് മതി പറഞ്ഞ് ചോറഴിച്ചു. ട്ടിയാൾക്ക് ചോറൊടുക്കാ ഓര് പോകുമ്പ കൊറച്ച് ചോറഴിക്കുവേ സ്കൂൾ പോമ്പളേ. രാവിലെ മദ്രസെ പോമ്പ ചായേം കടിം തിന്ന പിന്നെ സ്കൂൾ പോമ്പ കൊറച്ച് കഞ്ഞിയോ ചോറോ എന്തേലുക്കെ കൊടുക്കും.
അപ്പേനും ചായേം കടിയൊക്കെ ആവോ മദരസ്ത മദരസ
ആ പ്പ ഞാനേരത്തെനിക്കും കാക്കുനാറ് മണിക്ക് പോണം. പണിക്ക് ആറ് മണിക്ക് വീട്ട്ന്ന് പോവും പിന്നെ വൈകുന്നേരം മ ഉ ച്ചശേഷം രണ്ടേമുക്കാ മൂന്ന് മണിയാവുമ്പത്തേന് കേറി വരും കാക്കു സ്വന്തായിട്ടില്ല വർക്കാണ്. അപ്പൊ അപ്പ നേരത്തെ വരും ചെയ്യും.
ഏഹ്
അങ്ങനെയായപ്പ പിന്നെ ചായേം കടിക്കാവും അപ്പം മോന് മൂത്ത മോന് മദ്രസ് പോമ്പോഴൊന്നും കഴിക്കൂലട്ടോ ഓന് പിന്നെ പൊതുവെയൊന്നു പറ്റൂല എറച്ചി, മീന്, അപ്പം, പുട്ട്, ചപ്പാ ചപ്പാത്തി വാങ്ങും. മാത്രം പിന്നെ ഭൂരി അങ്ങനത്തക്കെ തിന്നും വേറെ അങ്ങനെ പ്രത്യേയിച്ച് എറ ച്ചി മീന് നമ്മളപ്പേരികളൊന്നും ഒന്നും കഴയിക്കൂല. അങ്ങനത്തൊക്കോരോ ഐറ്റാ അപ്പൊ മോക്കാണെങ്കി കറി വാണം നിർ ബന്ധാ നല്ല കടിം വാണം കറിം വാണം. ചെറ് ചെറുതിനാണെങ്കിലോ ഒന്നും വാണ്ട തിന്നാനേ വാണ്ട.
എന്തന്നെ ട്ടല്ല ചെലകുട്ട്യാളങ്ങനെത്തന്നെയാണ് ആ ഉം അതന്നെ.
ഒരാളിനേം പറഞ്ഞ മൂന്ന് വിധാണ് ഒരാക്ക് പറ്റണ പറ്റ് പ്പൊന്നായിറ്റിണ്ടാക്കാനൊന്നും ഇവടെ പറ്റൂല.
ആ ആ
അങ്ങനെക്കെണ്.
അങ്ങനെയവളും കഴിയലാണേ. ആ ഓളെ എന്താ ഞാനിണ്ടാ
ഞമ്മക്കു ഒറ്റയൊന്നു വെച്ചിങ്ങാണ്ട് വേഗം പണിതീർക്കട്ടെവിചാരിച്ച നടക്കൂല. നോമ്പിനായാലും അങ്ങൻതന്നെ
അങ്ങനെ ശീലാക്കീച്ച കൊഴപ്പല്ലങ്ങനെ. ഏടെലും പോയികഴിഞ്ഞാലക്കാണ് യമ്മള് ബുദ്ധിമുട്ടവയ്യാത്തോണ്ടേ.
പിന്നെ എന്താ വെച്ചാല് ഓനൊന്നും തിന്നൂല. അപ്പൊ യമ്മക്ക് എടങ്ങാറല്ലേ അപ്പ യമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ആ
ഇപ്പ ഓര് വിശന്ന് കിടക്കരുത് രാത്രി ആക്കാലൊക്കെ നമുക്കൊരു സുഖ- വില്ലല്ലോ ഉറങ്ങാന് എന്റെ കുട്ടിയൊന്നും കഴിച്ചില്ലനി ഇപ്പ എന്താ ചെയ്യാ ഭയങ്കര ഇടങ്ങേറ - അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ അയിന് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ സമയം ഒന്നുംപ്പൊ നോക്കൂല
ആ
പണിയൊരുങ്ങുമ്പോൾ ഒരുങ്ങട്ടേല്ലേ മക്കൾ നമ്മള് ജീവിക്കണനെ മക്-
ഉം അതെ നമ്മളെത്ര വയ്യങ്കിലും ജ്ജ് കാണുനോർക്ക് ചോറും കൂട്ടാനും
ഒക്കെ എടുക്കും ഉം അല്ലാപ്പ ഇത് വേയിച്ചിട്ടൊന്നല്ല ഏ ഇല്ല ഞങ്ങനെ ഉള്ളൂ അവിടെ ഞാനും കാക്കും കുട്ടി കുട്ടികൾ മാത്രേള്ളൂ തറവാട്ടിൽ ഞങ്ങളിപ്പോ ഇല്ല ഞങ്ങള് നാലു വർഷമായിട്ടള്ളൂ മാറീട്ട്
ഏ സ്വന്തമായിട്ട് വീടാ വീടൊക്കെ സ്വന്തമായിട്ടായില്ലേ
അല്ലല്ലേ ഞങ്ങൾ വാടകക്കണ്. ഞങ്ങള് വീട്ടിൽ സഥലയില്ലായിറ്റ്. രണ്ട് ഇളച്ചന്മാർ ക - ട്ടാണ്ടിന ഒരു കല്യാണം. പ്പ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ രണ്ട് നാ- ത്തുമാരും പിന്നെ മൂത്തച്ചൻ മൂത്തച്ചൻ വേറെ ഞങ്ങളും വേറെ മൂത്തച്ചൻവേറെ പോയിക്കണ - ഓള വീട്ടിലാണ് വീടാരും കയറ്റീട്ടൊന്നുംല്ല പിന്നെ സ്ഥലൊക്കെ വാങ്ങീട്ട്ക്ക്ണ് അവിടെ ആരു
ഉമ്മക്കെ
അവളമ്മിം ഓള് മാത്രേ ഉള്ളു ഇപ്പ മരിച്ചിക്ക്ണ്. അപ്പൊ പിന്നെ നോക്കാനും ആരുല്ലല്ലോ?
ആ
ആരുല്ല ഓ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരവിടെ അങ്ങനെനിക്കും ഞങ്ങക്ക് ഇങ്ങനെ സ്ഥല - ആ മൂന്നുട്ടികളുണ്ട്. സ്ഥലം വാങ്ങിട്ടിട്ടുണ്ട്. പൊരയൊന്നു ആയിട്ടില്ല. അപ്പൊ വീട്ടിൽ - പിന്നെ നത്തുമാർ വന്നാൽ തന്നെ. പിന്നെ ഇമ്മില്ലേ? ഇല്ല ഇപ്പല്ല ഏ ഇപ്പ മരിച്ചിരിക്ക്ണ്. ന്നെ മരിച്ച് അപ്പൊ അങ്ങനെ വേഗം ഇല്ല ൻ എന്റെപ്പ എന്റെ കല്യാണം കഴിഞ്ഞ്. ഇവിടത്തെ ഉപ്പ ആറുമാസം കഴിഞ്ഞ ക്ക് മരിക്ക്ണ് കല്യാണകഴിഞ്ഞ് പിന്നെ എന്റെ വലിയ മോൻ ഉണ്ടായിഒരു - വയസ് കഴിഞ്ഞൽ കിന്റെപ്പി മരിച്ചു ഇനിപ്പ രണ്ട ഉമമാര് മാത്രേള്ളൂ അല്ല പെട്ടെന്നയിന്നു ഉപ്പാക്ക് പെട്ടെന്ന് ക്യാൻസർ വന്നക്കാണ്ട് പെട്ടെന്ന് അറിഞ്ഞത് പെട്ടന്ന് മരിച്ചും ചെയ്തു അറിഞ്ഞു പതിനഞ്ച് ദിവസം ആയപ്പോത്തിന് മരിച്ചുകയും ചെയ്തു അങ്ങനെ കിടപ്പിലൊന്നും ആയിട്ടില്ല
ഏ കാക്കാര് ഇങ്ങൊക്കെആരൊക്കെ ആരൊക്കെുണ്ട്
ആ ഞങ്ങളവിടെ ഒമ്പത് മക്കളാ എനിക്ക് അഞ്ച് ആങ്ങളാരുണ്ട് പിന്നെ ഞങ്ങള്, നാ, നാല്, പെണ്ണുങ്ങളോ അഞ്ച ആൺ ങ്ങളാണ് എന്റെ നേര തായേ അനിയണ്ടന്നോ മരിച്ചു അമാതി പെട്ടെന്ന് മരിച്ചു ഇപ്പ മരിച്ച ഒരു വർഷം കഴിഞ്ഞേ ഓ മരിച്ചു
ഏ പ്രായം ണ്ടേനോ
ഇല്ല പത്തൊമ്പത് വയസ്സണ്ടേ മരിക്കുമ്പപ്പോ ആറ വർഷമായി ഇല്ല ഓനെ പെട്ടെന്ന് പന്നി കുത്തി ട്ട് മരിച്ചതാ ഉ കളിക്കാൻ പോയ പാടത്ത് കളിക്കാൻ പോയിന്നു
ആ ആ
പന്നി കുത്തിയിട്ട് മരിച്ച് നമ്മളെ കാലിന്റെ നരമ്പ് പൊട്ടിട്ട് രക്തംവാർന്ന് ഞാൻ വിളിക്കട്ടോ
ആ ആയിക്കോട്ടെ